ഓ ഹലോ എടീ പറ ഒരു മിൻറ്റേ ഹലോ
ഹലോ,
ഹലോ, എടി പറാ
ക്ക്‌ന്ന്ണ്ടാ
ഓ ഇപ്പം കേക്ക്‌ണ്ട് ഇത്ര നേരം കേ ണ്ടായ്ര്ന്നില്ല
ആടി ഞാന് പ്പമ്മല് വന്നേ ഉള്ളു പ്പം ഞാനിങ്ങനെ ആലോചിച്ച് നിന്നെ വിളിക്കാന്ന് അപ്പം അങ്ങനെ വിളിച്ചതാണ്
ആണോ ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കാറൊക്കെണ്ട് പിന്നെ തെരക്കും കോളേജും കാര്യ ങ്ങളൊക്കെ ആയിട്ട് തെരക്ക് ഇപ്പം എനിക്ക് നല്ല ല്ല വയറുവേദന ഇണ്ട്
അങ്ങനെയാണോ ആ
ഏ
എന്തു പറ്റി
ഹലോ
എന്തു പറ്റി വല്ലതും കഴിച്ച്
റിയില്ല ടീ ഇവിടെ കോളേജിലെ കൊറച്ചിസം മുന്നേ കോളേജ് ആടി കേക്ക് ണ്ട് കൊറച്ചിസം മുന്നേ കോളേജിന്ന് ഹോസ് ഏ ഹോസ്റ്റലിന്ന് ഞാന് ഉച്ചക്ക് ചോറും കൊറ ഉച്ചക്ക് ചോ ഹോ ഉച്ചക്ക് ചോറും പരിപ്പ് കറിയും ഉരുളക്കെഴങ്ങിന്റെ ഒരു മെഴുക്ക് പെരട്ടിയും ണ്ട് ട്ടോ ചോറും പരിപ്പ് മെഴുക്കുപെരട്ടി കയിച്ച് ഞ്ച് ഇങ്ങനെ
അത് ഗ്യാസിന്റെ ആയത് കൊണ്ടാണെന്ന് എനി
ഗ്യാസിന്റെ ആയതോണ്ട ഇന് ൻ കറിയൂല പക്ഷെ സാദാരണ ഞാൻ വീട്ടി അല്ലെങ്കിൽ പരിപ്പോ പയറോ കടയിൽ എന്തെകിലും ഒക്കെ സ്പെഷ്യൽ ഇപ്പൊ പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടയ് - ആ ചോറും പരിപ്പുവടയും കഴിച്ച ശേഷം എന്താടി
നമ്മുടെ മീനിൻറ് എന്തിയ് പരിപ്പും ഉരിളക്കിഴങ്ങൊക്കെ
ആഹ പക്ഷെ വീട്ടില് പ്രശ്നല്ലേ എനിക്ക് അന്ന് തുടങ്ങി വയറ വേദന പിന്നെ ഇടൊക്കെങ്ങനെ കണ്ടിന്യൂസ് ആയി്നിക്ക് ഈ വയർ പറഞ്ഞി- തീരെ പറ്റണില്ലടീ അപ്പൊ ഹോസ്പിറ്റലില് കാണിക്കാ വെച്ചപ്പോ കാര്യം എല്ലാരും അറയണം ഗ്യാസിന്റെ- ഗുളികുണ്ട് ആ ഗുളിക ഗ്യാസിന്റെ പുളികണ്ട് അത് ക-
എന്നന്നിട്ട് നിനക്ക് കുറവില്ല
ഇല്ലാതെ ഒരു വായു ഗുളികന്ന് പറട്ടത് ഒരു ഗുളിക ആയുർവേദ- ഗുളികത-
അപ്പൊ ഫുഡ് കറക്റ്റ്
ഫുഡ് കറക്റ്റ് രാവില - ഏ രാവിലെ ഇവിടെ എന്താ ഫുണ്ട്ന്ന് അറിയോ ഏ
എന്താ ഫുഡ്?
രാവിലെ ഉപ്പ്മാവ് പലതരത്തിലുള്ള ഉപ്പുമാവുകള ഏ-
അവര് വെറുതെ വെറുതേ കഴിചേച്ച് മാ
ഏ
മടുക്കൂലേ ഉപ്പുമാവ് രാവിലെയും വെറുതേ വെറുതേ
ആ
എന്നിട്ട് നീ എങ്ങനെയാടി കഴിക്കുന്നേ? എങ്ങ പ്രോബ്ലമൊക്കെ വരുന്നില്ലേ?
ദിവസവും ഫുഡ്കഴിക്കുല പിന്നെന്ന് പറഞ്ഞാ ത്ര ഞാൻ പട്ടിണി കിടക്കും.
ക്ക്നപല്ല അൾസർ
അൾസറ് വരാൻ ഞാനെന്താടി ചെയ്യാ നിനക്ക് കഴിക്കാൻ വെച്ചൂടെ ഈ ഒരു ഉപ്പുമാവ് ഡെയിലി ഉപ്പുമാവ് ഓകെ പക്ഷേ ആഴ്
എനിക്കു പറ്റൂല
സാധനണ്ട് ഗ്രാം തരുടീ ആഴ്ചെ രണ്ടൂസം
ആ
അതെന്താറിയോ ഈ ചോർ പിന്നെ ഇത് പരിപ്പും ചോറും, പരിപ്പും, കടുകും, ഉണക്ക മുളകും, കറിവേപ്പിലയും എല്ലാം കൂടി ഒരു എന്താ പറയാ ഒരു പായസംന്ന്പ കാണത്തില്ല. പായസത്തില് പാലുണ്ടാവില്ലേ അധികം. ഇതിലെന്തോ ഒരു കൊഴണ്ട് പരുവത്തില് വെള്ളൊക്കെ ഒഴിച്ചിട്ടേ കൊഴഞ്ഞ പരുവത്തിലാ അതാണ്
ഞങ്ങക്ക് ഉപ്പുമാവ് പോലെ
മ്മ്
അത് അത് പോലെയല്ലേ? തരുതല്ലേ
തൊരു കൊഴഞ്ഞ രൂപത്ത്ള്ളതാ
വാട്ടർന്റെ ത്ണ്ടാവൂല്ലേ
ഇന്ന് വ കഞ്ഞിയല്ല ഉപ്പുമാവ് ആയിരുന്നു രണ്ടിനും.
ആ ഞാന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടപ്പോ എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നീല. എങ്ങനെ കഴിക്കുന്നേ ഇത് ഏ
ഈ പൊങ്കളാഴ്ചയിൽ രണ്ട് ദിവസം പട്ടിണി കൺഫേം ആണ് പിന്നെ അല്ലാത്ത ദിവസം എന്താടി?
അവിടുത്തെ മെയിൻ ഫുഡ് അല്ലേ അത്?
ഇവിടുത്തെ മെയിൻ ഫുഡ ഇവിടെ എ പൊങ്കൽന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിന് വരുന്നത് ആ ഇതാണ് ചക്കര പൊങ്കൽന്ന് പറയും കൊടത്തില് ശർക്ക് നമ്മടെ കൊടല്ലേ? സ്പെഷ്യൽ ആയിട്ട് ഒരു കൊടം ഉണ്ടാവും ആ കൊട ത്തില് ശർക്കരയും പരിപ്പും ആഹ് മൺചട്ടിയില് ശർക്കര പരിപ്പും. കടല ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കടല മീൻസ് കപ്പലണ്ടിയില്ലേ പീനട്ട്. അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു നെയ്യ് ഒക്കെ ഒഴിക്കും. കാ തില് അത്‌ ഭയങ്കര ടേസ്റ്റ് ഒന്നുല്ല പക്ഷേ ഒരു ഓകെ ഓകെ ഫീലാ.
ഓ അത് ഇപ്പ പൊങ്കലിലേക്ക് ആണോ ഈ ശ ശർക്കര പൊങ്കൽ കുറച്ച് കൂടി ഓക്കേലേ
പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടാണേന പറയ വെൺ പൊങ്കൽന്നാ അത്
ആ
കഴിക്കവേ
ആഹ് സാമ്പാറ്
സാമ്പാർ അല്ലെങ്കി ചട്ണി തേങ്ങ ചട്ണി കൂട്ടീട്ടാ കഴിക്കാ പക്ഷേ ഈ പറഞ്ഞ ചക്കര പൊങ്കല് കൂട്ടി കഴിക്കാൻ വേറൊന്നും വാണന്നില്ല വെറുതെ കഴിക്ക പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ ആ ഈ വൺപ്പൊക്കൽ വൺപൊങ്കൽന്റെ സ്വീറ്റ് ആയിട്ടുള്ള വേർഷൻ ആണ് ചക്കരപ്പ് പൊങ്കല് പക്ഷേ ഭയങ്കര ടേ ഓക്കേ ഓക്കേ തീയില്
ഓ ആ
അങ്ങനെ
ഹയ്യോ ഈ എപ്പോഴും ഉണ്ടാവോയ്ക്കും
എന്ത്‌ പ്പുമാ വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവിന്റെ കൂടെ ഇങ്ങനെ ഇവരുടെ ഉപ്പുമാവിന്റെ കൂടെ ഇവര് കോമ്പോ ആയിട്ട് തരുന്നത് എന്താന്നറിയോ ഏ ചട്ട്നി തേങ്ങ ചട്ട്നി
എല്ലാത്തിനും
എല്ലാ ഉപ്പുമാവിന്റെ കൂടയും തേങ്ങ ചട്ട്നി തേങ്ങ അതെങ്ങനെന്നറിയോ തേങ്ങ ങ്ങ അല്ല അതിൽ എന്താ പൊട്ടുകടല ഇല്ലേ
ആ പൊരി കടല ആ പൊരികടല
ആ ആ പൊട്ടി കടല ഉം വറുത്തിട്ട് പൊടിച്ചതിലിട്ട് അതാണ് ഇവരുടെ തേങ്ങ ചട്ട്നി
ഓ
ഇങ്ങളെ അന്റെ അവിടന്ന് ബാക്കിൽന്ന് നല്ല സൗണ്ട് കേൾക്കുന്നു ണ്ടല്ലോ എന്താ ഇവടെ ഇവടെ നിക്കണത്
ഞാൻ വീട്ടിന്റെ ഇവിടെയാണ് ഇവടെ പിള്ളാര്‌ താഴെ കളിക്കിണ്ട് അവരുടെ സൗ-
ചെറിയ മക്കളാ
ആ ചെറിയ മക്ക മക്കൾ ഒന്നും അല്ല കുറച്ച് വയസ്സായിട്ടുള്ളവരാ ചെറിയ പി പെമ് പെമ്പിള്ളാരാ
പെമ്പിള്ളാരാ അപ്പൊ അന്റെ വീടിന്റെ താഴെ ആണോ അന്റെ വീടിന്റെ
ആ ഞാൻ വരുന്നുണ്ട് ഞാൻ ഏ ഞാനിവിടെ മേലെ നിക്കാണ് അപ്പൊ താഴെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്
ആണോ
അതെ ഇവരെ കൊണ്ട് മടുത്ത് എപ്പ നോക്കിയാലും ഇങ്ങ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കയ പ്രാന്താകും പറഞ്ഞ നമ്മള് നമ്മുടെ വീട്ടിലുള്ളവന്റെ അടുത്ത് പറയാ പക്ഷെ വെളയിലുള്ളവന്റെ അടുത്ത് പറഞ്ഞാ
ഇതെല്ലാണ്ട് മക്ക മക്കളല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ
പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ആണെ കൂടി നമുക്ക് പറയാരുന്നു
ഉം
യ്യ ഇന്റെ ജീവിതം ഫുഡ്
ഫെസില് കുരുക്കള് വന്നക്ക
ഓയിലോരുപാട്നി കഴിക്കുന്നുണ്ടാ
എ ഏ ഏഹ് ഓല്ല എന്താ പറയണ
അല്ലെങ്കിൽ പിന്നെ പീരിയഡ്സിന്റെ അങ്ങനെ പിന്നെ ചൂടായിട്ടരിക്കും അങ്ങനെ എന്തെങ്കിലും
പീരിഡ്സ് ന്നാ തോന്നുന്നുണ്ട് ഓയലൊന്നും ഞാൻങ്ങെ കഴിക്കല
ആ നീ കുരു വന്ന പൊട്ടിക്ക അതെ
ഉ എനിക്ക അങ്ങനെ ഒരു സ്വഭാവണ്ട്
പിിനെസ്കി ഇന്ന അത് അ
കുരു വന്നാൽ പൊട്ടിക്കണ ഒരു സ്വഭാവംുണ്ട് എനിക്ക് പക്ഷെ ഇപ്പൊ ആദ്യം ഒരു കുരുവട്ട വന്നിണ്ടായിരുന്നു ഇപ്പൊ വേറെ കേസില് വേറെ കുരുക്കൾിങ്ങനെ
അപ്പൊ ചൂടായിട് അല്ലേലെങ്കിൽ ഇതിന്റെ കാരണം തന്നെ ആരിക്കും നീ പൊട്ടിക്കാൻ നിക്കണ്ട പിന്നെ വല്യതാ
ആടി പൊട്ടികാണില്ല
ഉ പിനി എന്താണ് ഇന്നെന്തണോ പോകുന്നത് നിന്റെ ഫുഡ് അവിടെ
ഉം എല്ല അമൺ റൈസാടി നമക്ക് വൈകുന്നേരേ അറിയൻ പറ്റ
ഓ നിങ്ങളെന്തെയ്യും അവടന്ന് ചോയ്കോ
നമ്മ ഇവിടെ നമ്മളെല്ലാരുംകൂടി തീരുമാനിക്കണതാ ടൊമാറ്റോ റൈസാണെങ്കി കോഴി ഞാനെങ്ങനെലും കഴിചേനെ പക്ഷെ ലെമൺ റൈസ് ഇൻക് കഴിക്കാൻ പറ്റുല്ലെടി
അതെങ്ങനെ കഴിക്ണ് മോളെ അതിഷ്ടല്ല
ഇൻക്കറിയില്ലെടി ടൊമാറ്റോ റൈസാ കോകനെട്ട് റൈസൊക്കാണെങ്കില് ഞാൻ കഴിചേനെ കോകനെറ്റ് റൈസാണെങ്കി കഴി ക്കാനൊക്കെ വിചാരിച് പക്ഷെ വേറെന്ത് കഴിച്ചാലും
അതേ പുളിപ്പും എല്ലാം കൂടായ്ട്ടെ
അതില്ലേ ലെമൺറൈസ് നോർമൽ ൽ മഞ്ഞ കളർല്ള്ള റൈസ് തെന്നേണെങ്കി കൊഴപ്പല്ലൈ ഇതെന്താച്ച്ട്ടാ അതില് ഏ ലെമണില്ലേ പീഞ്ഞൊഴിക്കൊടീ അതൊന്നും ഇക്കിഷ്ടല്ല
ക്ക് പിന്നെ ലെമൺ നന്നായി ഒയ്ക്കൂല്ലേ
ഉം അഓണ്ടതെനിക്കിഷ്ട്ടല്ല
എന്തെങ്കിലൊക്കെ കഴിക്കാൻ നോക്ക് വെഷ്ന്ങ്ങനിരിക്കണ്ട
അറിയില്ലെടി ചെല
ഉം
അറിയില്ല ചെലപ്പ ഞാൻ വെഷ്നിട്ടിരിക്കും എടീ എനിക്കൊരു കാൾ വര്ന്ന്ഡ്രി വിളിക്കാട്ട ശെരിയെമ് ഉം